ഹലോ ആ കേൾക്ക്ണില്ലേ ആ കേൾക്ക്ണ്ടാ
ആഹ് ആ കേക്കാ കേക്കാ
ആ ആ ആ അതെ ഇവ്ടെ റേഞ്ചിന്റെ ആ ഇണ്ട് ഇണ്ട് പ്രശ്നണ്ടേ
ആ ആ
അപ്പ അത് കാരണം ചോദിക്കണ കേൾക്ക് ണ്ടോന്ന് ആ എല്ലാടത്തും മഴന്നെ അത് കാരണം തീരെ റേഞ്ച് കിട്ടുന്നില്ല.
പിന്നെ എന്തൊക്കെ ആ ചാവുടിയൊക്കെക്കയിഞ്ഞു ആ ചാവുടിയൊക്കെക്കഴിഞ് പിന്നെ ന്താ നിന്റെ വിശേഷം
ആ ഇവിടെ കൊഴപ്പല്ല സുഖായിട്ട് ഇരിക്കണ് ഇവ്ടെ ചായുടിം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്ക്യാണ് പിന്നെ ഉച്ചക്ക് ചിക്കന് ആ കറി വെക്കാനും ഒക്കയായിട്ട് ആ ആ
അ ആഹ് ആ ഓ യിബടന്താ പണി ഒക്കെ കഴിഞ്ഞ ഇപ്പ നി ഞാന് ഒരു കേക്ക് ഇണ്ടാക്ക്ണ്ട് കേക്ക് ഇണ്ടാക്കിട്ട് കൊടുക്കുണ്ടേ
അതെ ആ ആ ആ ആഹ് എല്ലാകേക്കുണ്ടാക്കോ പ്പോ?
ആഹ് ഓ
ആ ബിസി അതെ ആഹ് ബിസിനസാണോ അ അ ആ കൊറച്ചൊന്ന് നീങ്ങി നിക്കുവോ അതെ റേഞ്ച് പോണണ്ട്
ആഹ്
റേഞ്ച് പോണ്ടേ ചെറി കൊറച്ചൊന്ന് നീങ്ങിക്കോ
ആഹ് ആഹ ഒരു മിനിറ്റ് ട്ട ഹലോ അ ആ ആ പറഞ്ഞോ ആഹ് കേക്കണ്ടാ
ആ ആ ആഹ് ഇണ്ട് ണ്ട് ണ്ട് അപ്പൊ ഏതൊക്കെ ടൈപ്പ് ണ്ടാക്കോ കൊറെേ നല്ല അത്യാവശ്യം നല്ല വർക്ക് ട്ടാറുണ്ടോ കേക്കിൻ്റെ
ആഹ് കൊഴപ്പില്ല കൊഴപ്പില്ലാണ്ട് കിട്ടാറിണ്ട്
അതെ അതെ ആഹ് ആഹ് എന്തിന ഒക്കപ്പ കൊടുക്കും എല്ലാ ഫങ്ഷനും കൊടുക്കും അങ്ങനെ
ആഹ് വീട്ടിലെ ചെറിയ ആ ബെഡേ ഫംഗഷനൊക്കെ ചെറിയേ ചെറിയ ചെറിയ കുട്ടികൾടെക്കെ ബെഡെ ഫങ്ഷൻ ആ അയിന് ക
അ കൊടുക്കും തീം കേക്ക് ഇണ്ടാക്കോ ഓരോ തീമില്
അത് വലിയ ഓവറായിട്ടുള്ള ഒന്നും ചെയ്യില്ല ചെറുതായിട്ടൊക്കൊള്ള
ആഹ് ചെറ്തായിട്ടുള്ള തീമുകളൊക്കെ ചെയ്യുന്നല്ലേ ആഹ് ആ അങ്ങനെ ആഹ് ഏതപ്പ സ്പെഷ്യല് കേക്ക് കിളി ഏതാ സ്‌പെഷ്യല്
ഏഹ് മറ്റേ എന്ത്‌ന്നാ മ് ബ-ബട്ടർസ്കോച്ച് ചെയ്യലിണ്ട് പിന്നെന്ത്‌ന്നാ സ്പാനിഷ് ഡിലൈറ്റിന്റെ അത് നല്ല ഫ്ലേവറാ നല്ല ടേസ്റ്റ് സ്പാനിഷ്ഡിലൈറ്റ് നല്ലതാ ആഹ് അഹ് ആഹ് അതടിപൊളിയാ നല്ല ടേസ്റ്റാണത് അവന്റെ ഫ്ളെ ആഹ് ആ അം കൂടുതലും എല്ലാരും അതന്നെയാണ് ഓഡ്രെയല്ല് ആ ഒരു ഫ്ലേവറ് ആഹ് ചോയിക്കണത് ആഹ്
ഇപ്പൊ പണ്ടത്തെ പോലത്തെ കേൾക്കിന്റെതൊക്കെ പോയല്ലോ മ റ്റത് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് വൈറ്റ് ഫോറസ്റ്റെക്കെല്ലാരുന്നോ ഇപ്പം എല്ലാം മാറി
പ്പതല്ല ഇപ്പ ഇങ്ങൻത്തെ ടൈപ്പെക്കെണ് സ്പാനിഷ് ഏഹ് പിന്നെ എന്ത്‌ ഓറിയോ ആഹ് പിന്നെ കിറ്റ്ക്കേറ്റിന്റെ അങ്ങനെ ഉം ആഹ്
അതൊക്കെ ചെയ്യ്ലേ ആഹ്
പിന്നെ മിൽക്കേക്ക് മിൽകേക്ക് പോണ്ട് ട്ട മിൽക്ക് കേക്കും അടിപൊളിയാ
അതെ അതെങ്ങനെ നമ്മള് മ്മ് എന്താ ബർത്ത്ഡേ ഫംഗ്ഷനൊളെ കേക്ക് ആയിട്ടാണോ അതോ ജസ്റ്റ് നമ്മള് ഒരു ടീ കേക്ക് പോലെയാണോ മിൽക്ക് കേക്ക് ഇണ്ടാവ
ഇല്ല ബെത്ഡേ ഫങ്ഷന്റാവ്മ്പോ നമുക്ക് അത്യാശം ക്രീമും കാര്യങ്ങളൊക്കെ വേണ്ടി വരുല്ലോ അയിന് അ നോർമലായിട്ട് അതവര് പറയണ പോലെ കസ്റ്റമറിന്റ്ത്പോലെ നമ്മ ചെയ്തു കൊടുക്കും പിന്നാ ആരും കൂടെ ചെലപ്പോ ബ്രൗണീസക്കെ വേണ്ടിവര്ലേ ചെലർക്ക് ചിലർക്ക് ചെറിയ ക ക്ക് കേക്ക് എക്സ്ട്രാ വേണ്ടി വരും ഡെക്കറേഷന് വേണ്ടിട്ട് ആ ആ
അങ്ങനെ അപ്പ ഈ സ്പാനിഷ് ഡിലൈറ്റ് എങ്ങനെയാ ഉണ്ട ക്ക്അപ്പൊ എളുപ്പാണോ നമു
എളുപ്പം വെച്ചാല് അയിൽ മെയിനായിട്ട് ചോക്ലേറ്റ് പിന്നെ നമ്മള് ക്യാരമൽ സിറപ്പ്
ആ എങ്ങനെ മഹ് പഞ്ചസാരടെ ക്യാരമല് വാങ്ങി ക്കാണോ അത് ഇണ്ടാക്കാചെയ്യത്
അത് ഇല്ല നമ്മ ഇണ്ടാക്കണം ഈഷുഗറോണ്ടയ്
അ ആ
ആ മെൽറ്റെയ്തിട്ട് അങ്ങനെയാ പിന്നെ കേക്ക് പിന്നെ നോർമ മൽ എന്താണ് എഗ്ഗ് എഗ്ഗും വൈറ്റും ഒക്കെ എടുത്തിട്ടക്ക നമ്മ നോർമൽ ആയിട്ട് ഇണ്ടാക്കണ പോലെ കേക്ക് കേക്ക് ഇണ്ടാക്ക സ്പഞ്ചയ്
ആ നോർമൽ നമ്മള് കേക്ക് ഇണ്ടാക്കണ ആ ഒരു രീതി
ആ ഒരു രീതിയില് ആ ആ മൈദ മുട്ട പിന്നെ ആ എസൻസ് ഏത് ഫ ഫ്ലേവർ ആണ് എസൻസ് അത് ആ നമ്മളുടെ ഇത് അവര് പറയണ പോലെ അയിൽ പറ ഓരോഇത്ണ്ടല്ലോ ആ അങ്ങനെ പിന്നെ അ
ക്കെവാങ്ങാൻ കിട്ടോ
ആ ഇപ്പൊ എല്ലാ എസൻസിനും പിസ് സ്താ പിസ്താശോ അങ്ങനെ കൊറെണ്ട് പിന്നെ പിസ്താഷോന്റെയും നല്ല മൂവിങ്ങാട്ട അതും നല്ല ഇതാ പിസ്താഷോ അത് നല്ല ഫ്ലേവറാണ് അത്
അതെ ആ ഞാനീ പറയണ രണ്ട് കേ കഴിച്ചിട്ടില്ലാട്ടാ അത് കാരണം എനിക്കയിനെ പറ്റി അറിയില്ല
സ്പാനിഷ് ഡിലേറ്റും നല്ല ഇതാ
ആ നല്ല മൂവവിങ്ങുണ്ട്ന്ന് തോന്നണല്ലേ ആ ആ
എന്തെങ്കിലും ചെയ്യണ്ടോ
ഇല്യാ ഞാൻ ഇതൊന്നും സൈഡായിട്ട് അങ്ങനെ ചെയ്യണൊന്നില്യ ഇങ്ങനെ കുട്ടികള് പറയുമ്പോ ഇടക്ക് ചെറുതായിട്ട് കേക്കിണ്ടാക്കി കൊടുക്കുന്നൊക്കെയുള്ളു പക്ഷെ അങ്ങനെ കാര്യായിട്ടുള്ള ഇതൊന്നുല്ല അറിവന്നുല്ല അവർക്ക് വേണ്ട എന്തെങ്കിലൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നു മാ
ആ ഞാൻ ഇതേപോലെ ചെറുതായിട്ടൊക്കെ ചെ തിരുന്നുള്ളു പിന്നാ എന്താ
ആഹ് വന്ന് വന്ന് കൊടുക്കണത് കൊടുത്തൊടങ്ങിയത് ല്ലേ ആഹ് ആ അതിപ്പൊരു വരുമാന മാർഗം കൂടിയല്ലേ അത് നല്ലതല്ലേ ആഹ് ഉം ഈ സ്പാനിഷ് ഡിലൈറ്റില് നമ്മള് ഈ ക്രീമിണ്ടാ ക്കണത് എങ്ങനെയാ?
ക്രീമ് നമ്മൾടെ ഫ്രഷ് ക്രീ ഇത് വാങ്ങും നമ്മള ക്രീം ഇണ്ടല്ലോ ആ അത് സെപ് വാങ്ങണം നമ്മ
ആഹ് ആഹ്
ആഹ് എന്നിട്ട് അതില് നമ്മള് ഏത് ഇതാണോ ഫ്ലേവറാണോ അതിൻറെ ഇത് സിറപ്പൊന്ന് ആഡ് ചെയ്യാ പിന്നെ കളർ ചിലവർക്ക് കളറ് അത്ര വലിയ ഇത്ണ്ടാവൂ ല്യ അപ്പ ഇത് മേ ആഹ് കളറ് ആഹ് ആ കളറ് അത്ര നല്ലതും അല്ലല്ലോ
അഹ് ആഹ് അപ്പൊ അതിനനുസരിച്ചിട്ട് ആൾക്കാര പറയണനേന് അനുസ
നമ്മ ചെയ്ത കൊടുക്കും ആഹ് ആഹ് ചിലവര് വേണ്ടാന്ന് തന്നെ പറയും കുട്ടികളൊക്കെ കഴിക്കുമ്പോ
ആ പരമാവധി കൊടുക്കാണ്ടിരിക്കുകല്ലേ നല്ലത് ആഹ ആ കൂടുതലും കുട്ടികള ബർത്ത്ഡേ ഫങ്ക്ഷൻസിനൊക്കെ ആണല്ലോ
ആ അതെ ആ ഈ സ്പാനിഷ് ജില്ലീറ്റൽ കൂടു കൂടുലും ചോക്ലേറ്റ് ഒഴിക്കുകയാണ് ചോക്ലേറ്റ് സിറപ്പ് വാങ്ങിട്ടേ ആ അപ്പൊ അതാകുമ്പോ അതില് വേറെ കളറിന്റെ ആവശ്യം വരില്ല ആഹ-
ോ അതോ മോളിൽകൂടി ഇങ്ങനെ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കന്നോ
ആ ഇതിന്റെ സിറപ്പ് വാങ്ങൻ കിട്ടും എന്നിട്ട് നമ്മള മിഠായി എല്ലാമ് മേൽറ്റ് ചെയ്യാൻ വയ്ക്കും ചോക്ലേറ്റ് സിറപ്പ് ഉണ്ട് ബോട്ടിൽ അതൊഴിച്ചാ ആ അവിടെ സെറ്റ് ആയിത്ന്നോള്ളു ആഹ
ഒരുകണക്കിന് അതൊക്കെ നല്ലത്
ആഹ പിന്നെ പുഡിങ് പുഡിങ് നമ്മള കോക്കനട്ട് പുട്ടിങ് അങ്ങനെ ആഹ അതെ മെയിന് ആയിട്ട് ഉണ്ടാക്കല് ആ ഇവിടെ എല്ലാവർക്കും ഇഷ്ട അത് ആ വീട്ടിലായാലും ഉണ്ടാക്കലുണ്ടത് വീട്ടിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ട ഉ ആഹ് നമ്മ കരിക്ക് നോർ- ഒരു ഇടത്തരം കരിക്ക് വാങ്ങണം -വല്ലാണ്ട്ഇതായി പോവരു ത് അത് നമ്മ നോ മ് അതന്നെ ആ എന്നിട്ട് വെള്ളോം ഇതും സെപ്പറേറ്റ് ആക്കണം
ആഹ കരിക്ക് ക്കും വെള്ളവും കരിക്കും ആ
ചൈനാഗ്രസ മെയിനായിട്ട് വേണ്ടേ ചൈനാഗ്രസേ ഇത് ഇതാക്കാനേയിട്ട് പുഡിങ്ങൊരു തിൽ നിക്കാൻവേണ്ടിട്ട്
അപ്പൊ എത്ര ചൈന ഗ്രാസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു പാക്കറ്റ് ഫുള് എടുക്കേണ്ടി വരും
ആ അത് പത്ത് ഗ്രാമൊക്കെ ഉണ്ടാവും പത്ത് ഗ്രാമക്കെ മതിയാവും പത്ത് ഗ്രാമ് ഉണ്ടാവും ഒരു ഇതില് ഗ്രാമണ്ടാവും അങ്ങനെയൊക്കെ
ആഹ അത്യാവശ്യം നമ്മളാരു ഫാമിലിക്ക് ഉണ്ടാക്കുമ്പോ പാക്കറ്റിൽന്ന് കൊറച്ചെടുത്താൽ മതില്ലേ
ആഹ് ആ ഇല്ല പത്ത് ഗ്രാം ആണെങ്കിൽ ആ ഒരു പാക്കറ്റ് ഒരു ഇപ്പ പത്ത് ഇരുപത് അങ്ങനെ ഗ്രാമായിട്ട് കിട്ടും നമുക്ക് പാക്കറ്റ് ആ പത്ത് ഗ്രാമാണെ അത് വേണ്ടിയവരുംഎന്തായാലും ഇപ്പൊ നാലഞ്ചു പേര് ഇണ്ടെങ്കില് ആ അത്രയും വേണ്ടി വരും ആ ആ പുഡിങ് ഒന്ന് സെറ്റ് ആയിരിക്കാൻ വേണ്ടിട്ട് അ നാൻ അല്ലെങ്കിൽ പിന്നെ അത് ഉപയോഗിണില്ലെങ്കിൽ പിന്നെ മാ മറ്റേ ഇത് ഉപയോഗിക്കണം കോൺഫ്ലവർ
കോൺഫ്ലവർ ഉപയോഗിച്ചാലൊക്കെ അത്രയ്ക്കും പെർഫെക്ഷൻ
പെർഫെക്ഷൻ കിട്ടില്ല ആ അതാണ് ആഹ് ആന്നെ ഒരു ആ ചൈന ആ അതന്നെ ചൈനാഗ്രാസ് തന്നെ യൂസ് ചെയ്യതിന് മെയിൻ അപ്പല
പറയുന്ന സാധനം അതുമിതന്നെയാ
ആ അതും ആ ചൈന ആ ചൈനാ ഗ്രാസന്നെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് അങ്ങനെ
അതെടുത്തിട്ട് എന്തേയ്യും അപ്പ ഈ രണ്ട് വെള്ളവും ഇതും കൂടിമിക്സെയ്യോ
എന്നിട്ട് ഇല്ല വെള്ളം മാറ്റി വെച്ചിട്ടേ ആദ്യം എന്താ നമ്മള ആ കരിക്കെടുത്തിട്ട് കരിക്ക് മിക്സ്യ്തിട്ട് ഈ വെള്ളോം കൂട്ടി അരക്കും വേറെ വെള്ളം ചെർക്കരുത് ഈ
ആ ആ ആ ആ ആ കരിക്കിന്റെ വെള്ളം കൂട്ടിട്ട് ആ
ആഹ് ആഹ് അത്ച്ചിട്ട് അരക്കും അരച്ചിട്ട് പിന്നെ നമ്മ എന്ത്ന്നാ ഈ ചൈനഗ്രാസ്സ് ചൂട് ചൂട ചൂടാറിയയിട്ടുണ്ടാവല്ലോ ആഹ ചൈനഗ്രാസ്സ് ചൂട് ഇത് മെൽറ്റ് ആക്കണംത് ആ ആ മെൽറ്റ് ആക്കിയിട്ട് ആ അത് മെൽറ്റ് ആക്കണം എന്നിട്ട് ഇതിന അഞ്ഞൂ അഞ്ഞൂറ് ഗ്രാം പാ അതായത് ഒരു പാക്കറ്റ് പാല് ആ അത് തള തളപ്പിക്ക തളപ്പ ട്ട് ഒന്ന് ജസ്റ്റ് വരുമ്പോ ചൂടാറി വരുമ്പോ ചെറുതായിട്ടൊന്നു ചൂടാറിയാൽ മതി അല്ലെങ്കിൽ ഇതായിപ്പോം പിരിയും. ഈ ചൈനഗ്രാസ് ഇണ്ടല്ലോ അത് ഇതിൽക്കൊയ്ക്ക മനസിലായോ
ആ ആ മൻ
ആഹ് ആഹ് എന്നിട്ട് പിന്നെ നമ്മ അരച്ച വെച്ചാ ഇത്ണ്ടല്ലോ കരിക്ക് അതും ഒഴിക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്ക ആ വേറെ സാ
ആഹ് ലയറ് മറ്റ ത് അത് നമ്മൾടെ വെള്ളൂല്ലേ നമ്മള ആ സെപ്പറേറ്റ് ചിലോല് അയിലതിടും ആ നമ്മള തേങ്ങ വെള്ള ണ്ടല്ലോ കരിക്കവെള്ളുണ്ടല്ലോ ആ അത് ചൈന ഇത് ഈ ചൈനഗ്രസ്സ് മെൽറ്റ് ചെയ്തിട്ട് അതിൽ കൊഴിച്ചിട്ട് ഒന്ന് ഇതാക്കാൻ വെക്കും റസ്റ്റ്‌ ചെയ്യാൻ വെക്കും നിട്ട് അത് കട്ടെയ്യും കുറച്ചേരം പുറത്ത വെച്ചാ അത് തൗ സെറ്റ് ആവും ത് ചൈനഗ്രസ്സ് ഉള്ള കാരണെ ന്നട്ട് ക്കട്ടെയ്തിട്ട് നമ്മ അത് നമ്മള്ടെ ഇഷ്ട്ടോണത് ചെയ്യാങ്ങനെ ആഹ് ഒരു ഭംഗി ഇണ്ടാവും. കാണാനായിട്ട്ങ്ങനെ കടിക്ക്യ മ്മക്ക് കഴി കെനെങ്കു
കിട്ടും ഉം അല്ല ചെലേ കല്യാണങ്ങൾക്ക് ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട് എ ലയറായിട്ട് വെച്ചിക്കെ ക്കെ
ആഹ് ആഹ് അങ്ങനെ ആഹ് പിന്നെ പിന്നെള്ളം ആഹ് പിന്നെ ലെയർടൈപ്പോള്ളാന്നച്ചാ മറ്റെ ബ്രെഡിന്റെക്കെ ബ്രെഡ് ബ്രെഡ്
ആഹ് ഒരു മിൻറ്റ്ട്ടാ ഇൻക്ക്യൊരു കോള് വരണ് ണ്ടേ.